അ സുഖാണോ
ഇപ്പൊലെ സുഖാണ് സുഖാണ് അവിടെ സുഖാണോ
ഓ സുഖാണ് ആ അപ്പൊ ഇന്നു മുതേ ഇന്നും മയയൊണ്ട് ഇതുവരായിട്ടും മഴയില്ലായിരുന്നു
ആണല്ലേ ആ ആ ഇവ ഇത അതന്നെ മഴയുണ്ട് ഇടി വെ ട്ടുന്നുണ്ട് ന്ന
ആഹ് അപ്പ റൈഞ്ചിന്റെ പ്രശ്നമാകും.
ആഹ് അതെ അതെതെ. അ റേഞ്ചിന് മഴക്കാലമായില്ലേ അപ്പൊ അതിന്റെ റേഞ്ചിന്റെ പ്രശ്നമാന്ന് തോന്നുന്നു. പിന്നെ ആഹ് സുഖം സുഖം ഹും നാളെ ഇനിപ്പ സ്കൂളൊക്കെ തൊറ ക്കല്ലേ അപ്പ അതിന്റെക്കെ ഓരോ ഹേ. തിരക്കാല ആഹ് അതെ അതെ അവിടോ ആ ഇവിടെ ആഹ് പറഞ്ഞോളു.
കേട്ടില്ല.
ആഹ് ആഹ് ആണോ ഇയിടെ ഞാനും അതന്നെ ക കല്യാണം കഴിഞ്ഞിട്ടില്ല. ആഹ് ഇവിടെ അട് പത്ത് പിള്ളേർ കുട്ടികള് അങ്ങനെ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ആഹ് അപ്പ അവർ
ക്കാണോ. പിള്ളേരെ ബുക്കൊക്കെ പൊതിയാലൊക്കെ കഴിഞ്ഞോ കസിൻസിന്റെ ഹലോ. ഹലോ കേൾ ക്കാൻ പറ്റുന്നില്ലേ
ഹലോ
ഹലോ
ഇപ്പ കേക്കാവോ
ഓ ഓ പ്പ കേ
ആ ഹോ ശരി ശരി അത് മഴയുടെ ഇതുകൊണ്ടായിരിക്കും എടക്കെടയ്ക്ക് വിട്ട് വിട്ട് ട്ട് പോകുന്നുണ്ട് അതായിരിക്കും ഊം
ഞാൻ എന്റെ ഉമ്മമ്മ
അവടെ വൈകീട്ട ത്തേന് ആഹാരൊക്കെ ആയോ
ഓ ആഹാരൊക്ക ആയി
ആഹ് ചായ ഹ് ഹും ഇനി
ചപ്പ ഇന്നപ്പം മ് സ്പെഷലെന്താ ബീഫ് വരട്ടിയത് ചപ്പ് പ്പാത്തി സാമ്പാർ ഇന്ന് ഇപ്പ അതാ ഇ ണ്ടാക്കിയത്
ആണ ആ ആഹ്
ആഹ അപ്പൊ പെരുന്നാളൊക്കെ ആയോണ്ട്പി ഫുണ്ടാവുവല്ലോ
ഓ ശരി ശരി ശരി ഉം ആ പെരുന്നാള ആഹ നമുക്ക് നമു ഓണോക്കെല്ലേ നമ്മള് കൂടുതലായിട്ട് ആ പെരുന്നാൾല്ല ഇവിടെ അങ്ങനെ ആഹ് ഇവിടെ അങ്ങനെ പെരുന്നാളോന്ന് വ ആഘോഷം ഇല്ല പിന്നെ നമ്മള് ഇങ്ങന ഫുഡക്കെ വെക്കും
ആഹ ഓ അങ്ങനെയൊക്കെയാണെന്ലല്ലേ നിങ്ങക്ക് വീടിന്റെ അടുത്തൊക്കെ ആ് മുസ്ലിംങ്ങള് ഉണ്ടോ
ആഹ അങ്ങനെ നമ്മുടെ ഇവിടെ കുറവാണ് അങ്ങനെ ആഹ്
ഉം
ആ് അപ്പൊ അവര് ഉം പിന്നെ ന്താണ്
അങ്ങനെയാണ് അവിടെ
ഇവടെ ഇവിടെ അടുത്ത് സ്കൂളുകളൊക്കെ ഉണ്ട് ഇനിയിപ്പം നാളെ സ്കൂളൊക്കെ തുറക്കുവല്ലേ എല്ലാരും അതിന്റെയൊക്കെ ഓരോ തിരക്കുകളും കാര്യങ്ങളും അതിന്റെ ഇതായിട്ടായിരിക്കും ഉ അതിൻന്റെ ഇതായിട്ടായിരിക്കും മഴയൊക്കെ പെയ്തതും ഇത്രയും ദിവസം ചൂടൊക്കെ അല്ലായിരുന്നു
ഹ പെരുഞ്ചൂടായിരുന്നു ഇന്നാ ഒന്നു മഴൊന്ന് ചാറിയത്
ആ നമുക്ക് എടയ്ക്കൊന്നു നമുക്കൊന്ന് മഴയൊക്കെ പെയ്തു പക്ഷെ എന്നാലും ചൂടുണ്ടായിരുന്നു. ഉം അതെ അതെ അതെ ഉം
ട്ടില കൃഷിയൊ
ആ ഇവിടെ ഇവിടെ നമുക്ക് കൃഷീന്ന് പറയാൻ വാഴയുണ്ട് അങ്ങനെ ഉള്ളു പിന്നെ ഇവിടെ നമുക്ക് ഈ പന്നിയുടെയൊക്കെ ശല്യവുണ്ട്. കാട്ടു പന്നിയുടെ ശല്യവൊക്കെ ഉള്ളത്കൊണ്ട് അങ്ങനെ നമുക്കൊന്നും ന ന ടാനും ഒന്നും പറ്റത്തില്ല. എല്ലാം വന്ന് ചവിട്ടിയല്ലാം നാശമാക്കും അപ്പൊ നമുക്കൊന്നും ആ അപ്പം പിന്നെ വാഴ പിന്നെയും കുറച്ചുകൂടെ ഒരുഇതുണ്ട് അതുകൊണ്ട് വാഴയൊക്കെയൊണ്ട് അവിടെയോ അവിടെ കൃഷി
വ ബാഴ ഇവിടെ കുറവാ ണ് മ്മടെ മരച്ചീനി ചേമ്പു പൂള അങ്ങെ ചേമ്പു കാവത്ത് ച ചേന അങ്ങനത്തകളൊക്കെയാണ് പന്നിന്റെ ശല്യ ഇവിടെയും ഉണ്ട്
അണ്ടല്ലേ അ ഇവിടെ നമുക്ക് ഒട്ടും ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കണ്ഠം ഉണ്ട് ചെറിയ കണ്ടോണ്ട് ആ പ്പ അവിടെ കൃഷി ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴ എന്താ കാട്ടുപന്നിയ കെറങ്ങി കഴിയുമ്പോ പിന്നെ എല്ലാം നാശമാക്കും അപ്പൊ അതുകൊണ്ട്
ണ്ടിക് ങ്ങള് തോരൻ വെക്കാനായിട്ട് എടുക്കാറുണ്ടോ
എന്തുവാ എന്തുവാ
വായന്റെ ചോപ്പ് കളർ തട്ടല്ലേ
ആഹ് ഉണ്ട് ആ തോരം വെക്കും തോരം വെക്കും നല്ലത അത് നല്ല ടേസ്റ്റ് അല്ലേ തോരൻ വെച്ച് കഴിഞ്ഞാ പയറൊക്കെ ചിട്ട് നമ്മൾ കേൾക്കുമ്പോ ഒന്നുടെ നമുക്ക് ഇഷ ടപ്പെടും
അഹ് എങ്ങനെ നിങ്ങൾ വെക്കാറ്
ഞങ്ങള് എനിക്കിങ്ങനെ കുക്കിംങ്ങ് ഒന്നും വ വലിയ പിടിയില്ല ഞാൻ പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ള് അ ആ ആ അമ്മയൊക്കെയാണ് കൂടുതൽും ഫുഡ് വെക്കുന്നത് എല്ലാം
അഹ് നിങ്ങൾന്തിനാ പഠി
ഉഹ് ഞാനി ഇപ്പം ഡിഗ്രി കഴിഞ്ഞു പിന്നെ വേറൊരു കോഴ്സ് കഴിഞ്ഞു ഇപ്പം അത് കഴിഞ്ഞിട്ട ഇപ്പം പി എസ് സി കോ ചിങ്ങ നല്ല കാര്യങ്ങളാണ്
ആ ഓക്കെ അത്യാവശ്യം ഏ പടങ്ങളൊക്കെ ഇഷ്ട്ടുള്ള വ്യക്തിയാണോ
ആ അതെ സിനിമ സിനിമ നമ്മൾ കാണും ഉ അവിടോ
കൊറേ കൊറച്ചൊക്കെ വല്ലാതൊന്നും കാണാറില്ല അങ്ങനെ ഒന്നും പോകാറൊന്നുല്ല ഉം ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്
ആ വീട്ടിൽ അത്യാവശ്യം ചെടികളുണ്ട് പിന്നെ മഴയക്ക പെയ്യ്തും ണ്ട് വെയിലല്ലായിരുന്നോ നല്ല ചൂട് കാലാവസ് അതുകൊണ്ട് ചെടികൾ നമുക്ക് വെള്ളത്തിന് പ്രശ്ന ള്ളതുകൊണ്ട് കൊറച്ചൊക്കെ വാടിയൊക്കെ പോയി മഴ വരുമ്പോ ഒന്നും എല്ലാം പിടി വരണം ഉം
ഉം ഏതൊക്കെ ചെടി
ഇവിടെ നമക്ക് റോ ഉണ്ടല്ലേ ആ ഇവിടെ നമ റോസാ റോസ ഇണ്ട്, ബോഗൻവില്ല ഇണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ആ പിന്നെ പേരൊന്നും നമുക്ക് അങ്ങനെ വലിയ പിടിയില്ല
ആ അങ്ങനെയൊക്കെയല്ലേ. ആ എന്നിട്ട് ഈ റോസാ പറഞ്ഞ നിങ്ങള് മേടിച്ച് വെക്കണതാണോ? ഹലോ ഹലോ
പിന്നെ എന്താണ് അപ്പ അവ്
ചെടികളൊക്കെ നിങ്ങള് മേടിച്ച് വെക്കുന്നതാണോ അക്ക ചെടികളൊക്കെ മേടിച്ച് ട്ടാരാണോ?
അല്ലല്ലാ അല്ല അത് നമുക്ക് ഈ അടുത്തൊക്കെ വീടുകളിലൊക്കെ ഒള്ള ചെടികളും പിന്നെ നമ്മൾ എവിടെലൊക്കെ പോമ്പോ കാണുമല്ലോ. അപ്പം പിന്നെ അതിന്റെ ഒക്കെ കമ്പൊക്കെ ഒടിച്ചുകൊണ്ട് കൊണ്ട് വെക്കും ചെലതൊക്കെ കിളിക്കും ആ മണ്ണ് ഇതായതുകൊണ്ട് ചെലതൊക്കെ കിളിക്കൂ, അവിടോ? അവടെ എങ്ങനാ ചെടികള്
ചെടികളൊക്കെ ചെടികളൊക്കെ ഇണ്ട് എനിക്ക് നല്ല ഇഷ്ടാ ചെടികളൊക്കെ കുഴിച്ചിടുന്നതും ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് എങ്ങനാ? പൂവിടണ ചെടികളാണോ ഇഷ്ടം?
ആ എനിക്ക് അങ്ങെന്നില്ല നമ്മുക്ക് അങ്ങനെ എല്ലാം ഇഷ്ടം ചെറിയ ചെറിയ കുഞ്ഞ് ചെടികളോടാണെനി ക്കൊന്നൂടെത് പിന്നെ ബോഗൻ വില്ല ഭയങ്കര ഇഷ്ടാ. അത് നമുക്ക് പിന്നെ ഇവിടെ ആഹ് ഇവിടെ വലുതായിട്ട് വളർത്താനൊന്നും പറ്റത്തൊന്നുമില്ല.
ഉം അവിടെ പത്തന് മുല്ല ചെടികളൊക്കെ ഉണ്ടോ? പത്ത പത്ത് മണി ക്ക് പത്ത് മണിക്ക് പൂവിടണ ചെടികളൊ
ആഹ് ഉണ്ട് ഉണ്ട് ആ ഉണ്ട്ണ്ട് അത് ആ ടൈപ്പ് ക്കളെല്ല ഉണ്ട് ഉം അത് പല കളറുകളിലുണ്ട് നമ്മൾ പിന്നെ ഇവിടെ മറ്റേ ചെറിയ കുഞ്ഞു കുപ്പി ക്കാത്തക്കെ ആക്കിട്ടെ അങ്ങനെ എടുക്കും ഉം അതെ അത ഉം
ട്ടിലാരൊക്കെയാ ഉള്ളത്?
ആ വീട്ടില് അമ്മ, ചേച്ചിയുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് ഞങ്ങള് മൂന്ന്പേര്. ഉം
നിങ്ങൾ തന്നെണല്ലേ ഇവിടെ ഉമ്മ ഉമ്മ അനിയൻ ഞാന് ഞങ്ങൾ മൂന്നു പേരേ ഉള്ളു
ആണൽ ല്ലെ ആ ഓ ശരി ശരി ഉ ആ അപ്പൊ ഇപ്പ എന്താ പഠിക്കവാണോ അതോ വർക്ക് ചെയ്യാണോ
ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്
ആ ഓക്കേ ഓക്കേ
അങ്ങനെ ഡിസൈൻ ആയിട്ട് ആ ആ അത്യാവശ്യം അറിയ കൊറച്ചൊക്കെ അങ്ങനെ ങ്ങനെ ലെവലായിട്ടില്ല എന്നാലും കുറച്ചൊക്കെ അറിയാം
ആ ഓക്കെ ഓക്കേ ഉം അതൊക്കെ നല്ല കാര്യ നമുക്കപ്പൊ ഓരോ
അ ആ ന്നെറ്റ് ടൂറ് നാ സഞ്ചാരങ്ങളൊക്കെ ഇഷ്ടമുള്ള വ്യക്തിയാണോ
ആ ട്രാവലൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമുണ്ട് പക്ഷെ നമുക്ക്ങ്ങനെ പോകാനൊന്നും നമുക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ വിടുക അങ്ങനെയൊന്നും അധികമായിട്ടല്ല
ആ വീട്ടിന്ന് അച്ഛനും അമ്മ ഉലെ
ആ വിടത്തില്ല വിടത്തില്ല അങ്ങനെ ധികം വിടാറില്ല ഉം ആ ഫാമ് ആയിട്ടൊക്കെ പോകും ഇട പോകും പിന്നെ നമുക്ക് പിന്നെ സിനിമകളും ഒക്കെ കാണാനും ഒക്കെ ഇടക്ക് ഇട ന്ന് പോയി സിനിമയക്കെ
ആ അ ഏതൊ പാട്ടാണ് ഏറ്റവും ഇഷ്ടം
ആ അങ്ങനെ നമുക്കങ്ങനെല്ല നമുക്കിങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്നതൊക്കെ കുറവാ അങ്ങനെ റെയറായിട്ടേ പോകത്തുള്ളൂ പിന്നെ പോകുന്ന പിന്നെ ഫോണിനകത്തില് പഴയ സിനിമകളൊക്കെയിരുന്നു ആ അതെ അതെ അതെ ഉം
എങ്ങനത്തെ ട്രസ്സുകളെക്കെയാണ് ഇടാറ്
ഞാനോ ഞാനനെ എന്താ നമുക്ക് ചുരിദാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിടും. അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ്സ് മിക്സാണ് ട്രഡീഷന് ഇഷ്ടാണ് മോഡേണും എല്ലാം ഇഷ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രെസ്സുകളൊന്നുമില്ല ഉം ഉം ഇല്ലല്ല ഇനിയിപ്പം ഫു ട് നമ്മളിവിടെ ക ചായ കുടിക്കുന്ന താമസിച്ചാണേ അപ്പ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു രാ അത്ര ഒരു പത്തുമണിയൊക്കെ കഴിയും അവിടെ ആഹാരമൊക്കെ കഴിച്ചോ.
ആഹാരം കഴിച്ചിട്ടി അനിയന് പള്ളിക്കന്ന് വന്നിട്ട് കഴി
ആണ് ആ ശരി ശരി ആഹ് ആഹ് ആഹ്
ഫുഡ്
പിന്നെ ഇവിടെ നമുക്ക് ചക്കയുണ്ട് കാരണം നമുക്ക് ഇവിടെ പ്ലാവ്ള്ളത് കൊണ്ട് ചക്കയുണ്ട്. ഇപ്പം മഴ വരുന്നതിന് മുമ്പ് മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ ചക്കയ്ക്ക് വെള്ളം കയറുവല്ലോ അപ്പം പിന്നെ ആ ഒരിതള്ള അത് കൊണ്ട് നമ്മൾ ചക്ക വറിച്ച് ചക്ക വേവിച്ച്
എന്ത ചക്കെന്താ കൂടി തൻവ രാ രാണോ പതിവ്
ക്ക കൊഴയ്ക്കത്തില്ലേ നമ്മളിങ്ങനെ കുക്കറിലിട്ട്
ട്ടാ വെചേ പ്പൊ അയ്ക്കെന്തൊ കെ വിടാറുള്ളത്
ആ അതില് ഏ തേങ്ങ അരച്ച് ചേർക്കും തേങ്ങ അരച്ച് ചേർത്തിട്ട് ചക്ക ഇ ട്ട് വേവിച്ച് നമ്മൾ എടുക്കും എന്നിട്ട് വെന്ത് പാകവായി കഴിയുമ്പം മറ്റെ കടുക് താളിച്ച് ഇടും
അങ്ങനെ വേണല്ലലെ ചക്ക വർക്കാറൊക്കെണ്ടോ
ആ ചക്കാ നമു ഇവിടെ അങ്ങന വല്യലില്ല ആഹ് വറക്ക്ന്നത് കൊറവാണ് ഉം കൂടുതലും ചക്ക വേവിച്ചാ എടുക്ക്ന്നെ ആഹ് ന്നാ ശെ ശരി ശരി ഓ